ഹലോ കേൾക്കാൻ കഴിയുന്നുണ്ടോ
കേക്കാം
എങ്കിൽ പറയൂ എന്തൊക്കെയാണ് നിന്റെ പുതി ശേഷങ്ങൾ
മൊത്ത് തേച്ച് വിശേഷ്യന്നുല്ല ഹലോ.
സന്തോഷത്തോടെ തന്നെ മുന്നോ പോകുകയല്ലേ ജീവിതൊക്കെ.
അതെ അതെ സന്തോശത്തോടെ തന്നെയാണ് പോകുന്നത് നിന്റെ ജീവിതോ സന്തോഷത്തോടെയല്ലേ പോവുന്നത്
അതെ ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോക്ണ്ട് പിന്നെ വീട്ടിലിരിക്കുമ്പോ എന്താ വീട്ടില് പ്രത്യേകിച്ച് പരിപാടി ഇടക്ക് പുറത്തൊക്കെ പൊക്കൂടെ നീ സിനിമയൊക്കെ കാണാൻ പോവാറുണ്ടോ
ആ എനിക്ക്എന്നാലും സിനിമ കാണുന്നതിനോട് വല്യ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ ഞാൻ കാണാൻ പോവാറൊക്കെയുണ്ട് കസിൻസ് വീട്ടിലെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോ അവരുടെ കൂടെയൊക്കെ പോവാറുണ്ട്
ആണല്ലേ എനിക്ക് പക്ഷെ സിനിമ കാണുന്നത് വളരെ ഇഷ്ടമാണ് സിനിമ കണ്ടാ സമയം പോകുന്നത് അറിയില്ല ഈ അടുത്തിടെ നീ ഏതെങ്കിലും സിനിമ കാണാൻ പോയിരുന്നോ
ആ പോയിര്ന്ന് വാഴ റ്റൂ റീലീസ് സായ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു
ആണല്ലേ ഞാനും കണ്ടിരുന്നു വാഴ റ്റു എന്ന ചിത്രം വളരെ മനോഹരമായ ചിത്രമായിരുന്നു ഒരുപാട് തമാശകളും അതേപോലെ തന്നെ എന്താ അ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങളും ഒക്കെ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെ ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള ഒരു സിനമയായിരുന്നു ആ ചിത്രം ഒരുപാട് ചിരിക്കാനും ചിന്തിപ്പി ക്കാനൊക്കെ ആ ഒരു സിനിമയിലൂടെ അ അവ സാധിച്ചിട്ടുണ്ട് നിനക്കും അങ്ങനെ തോന്നിയിരുന്നോ
അതെ തോന്നിയിരുന്നു അതുഅല്ല അതില് വിചികുട്ടൻ എന്ന മനുഷ്യൻ അവതരിപ്പിച്ചൊരു കഥാപാത്രം ഉണ്ടല്ലോ അദ്ദേഹത്ത് അദ്ദേഹം ലാസ്റ്റ് സീനില് ഒരു പടക്കം പൊട്ടിക്കുന്നൊരു സീൻ വന്നില്ലായിരുന്നു അതൊക്കെ ഏ റിയലായിട്ട് നടന്ന സംഭവല്ലേ പ്പ റിയലായിട്ട്ത് നടന്നപ്പം ആ മനുഷ്യന് എത്രത്തോളം വേദന വേദനിച്ചെന്നുള്ള ഇത് നമുക്ക് സിനിമയിലൂടെ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നു ആ ശ്രദ്ധിച്ചായിരുന്നോ
അതെ അതെ ഞാനത് തീർച്ചയായും ശ്രദ്ധിച്ചിരുന്നു എനിക്ക് സിനിമ കണ്ട സമയത്ത് വളരെയധികം സങ്കടം തോന്നിയ രംഗങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു രംഗം ശരിക്കും പറഞ്ഞാ ആ സിനിമയുടെ രണ്ടാമത്തെ ഭാഗം തൊട്ടാണ് നമ്മളെ കൂടുതൽ ഇമോഷണൽ ആക്കിയുള്ളത് ആദ്യം കൊറെ ഭാഗങ്ങൾ ഒരുപാട് ചിരിക്കാനായിരുന്നു അല്ലെ ഒരുപാട് തമാശ നിറഞ്ഞ രംഗങ്ങളായിരുന്നു ആദ്യത്തെ ഭാഗത്തിലു ണ്ടായിരുന്നത് സിനിമയുടെ ആദ്യ പകുതിയില് നിനക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാ ത്രം ഏതാണ്
കഥാപാത്രം എന്ന് വെച്ചാൽ ബിജുകുട്ടൻ എന്ന കഥാപാത്ര എന്ന മനുഷ്യനെ അവതരിപ്പിച്ച കഥാപാത്രം തന്നെ എനിക്കിഷ്ടായത്
ആണല്ലേ എനിക്ക് പക്ഷെ ഹാഷിർ എന്ന കഥാപാത്രത്തെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടെ ഇഷ്ടപ്പെട്ടത് ഹാഷാണല്ലോ ആ സിനിമല് മെയിനായിട്ട്ള്ള പ്രധാന വേഷം ചെയ്തിട്ട്ള്ളത് ഹാഷിറിന്റെ അഭിനയവും അതേപോലെ തന്നെ എന്താണ് എല്ലാം ആ കഥാപാത്രത്തെ അദ്ദേഹം വളരെ നന്നായിട്ട്- ഹാഷ് മാത്രമല്ല ഹാഷിന്റെ കൂടെ അഭിനയിച്ച ആ മറ്റ് എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും ആ ഒരു കഥാപാത്രത്തെയാണ് എനിക്ക് കുറച്ചുകൂടി എന്റെ മനസ്സിൽ തട്ടിയതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ് ഇഷ്ടപ്പെട്ടതും ആ ഒരു വൃത്തിയായിരുന്നു വളരെ എ എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു സിനിമയായിരുന്നു പിന്നെ നിന്റെ മനസ്സില്- തട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അ അങ്ങനെയുള്ള എങ്കിലും വേറെതെങ്കിലും സിനമ പറ്റി നിനക്കറിയമോ നമ്മുടെ സമൂത്തില് നട സംഭവങ്ങളുമായിട്ട് റിലേ ലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സിനിമകള്-
സിനിമകളെന്ന് വെച്ചാലേ എനിക്ക് ഈ രണ്ടായിരത്തിപതിനെട്ട് സിനിമ കണ്ടിട്ടുണ്ടോ
അതെ അതെ ആ സിനിമയുടെ കാര്യം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞോളൂ എന്താണ് രണ്ടായിരത്തി പതിനെട്ട് എന്ന-
മ്
പറഞ്ഞോളൂ.
അത് നമ്മുടെ റിയൽ ഇൻസിഡന്റ് അല്ലായിരുന്നോ രണ്ടായിരത്തി പതിനെട്ട് വർഷം ഇവിടെ സംഭവിച്ച കാര്യങ്ങളല്ലേ അത് അപ്പൊ അത് ഭയങ്കര ആ ആ ടൈമില് മനുഷ്യര് എത്രത്തോളം എന്താ എത്രത്തോളം സങ്കടങ്ങളും വേദനകളൊ ക്കെ അനുഫവിച്ചന്നൊക്കെ ആ സിനിമയിലൂടെ നമുക്ക് കാട്ടി തന്ന് ത കാട്ടി തരുന്നുണ്ടല്ലോ
അതെ നീ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷം നമ്മള് നമ്മള് മലയാളികൾ നമ്മുടെ കേരളം ഏറ്റവും വലിയ ഒരു പ്രളയത്തെയാണ് അഭിമുഖീകരിച്ചത് ആ ഒരു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ മനുഷ്യൻ അനുഭവിച്ച ദുരിതങ്ങൾ മുഴുവന ആ ഒരു സിനിമയിലൂടെ അതിന്റെ സംവിധായകരും അതിൽ അഭിനയിച്ചിട്ടുള്ള അഭിന നേതാക്കളും എല്ലാവരും കൂടി നമ്മളെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കി തരുന്ന രീതിയിൽ അവരാ ഒരു സ് സിനിമയിലൂടെ അത് അവതരി ച്ചിട്ടുണ്ട് ശരിക്കും ആ ഒരു സിനിമ കണ്ടപ്പോഴാണ് നമുക് ഇതിന്റെ കാഠിന്യം ഇത്രത്തോളം ഈ ഒരു പ്രളയത്തിന്റെ കാഠിന്യം ഇത്രത്തോളം ഉണ്ടായ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ ഒരു സിനിമയിലൂടെ ആയിരുന്നു നമുക്കത് ഒരുപാട് മനസ്സിലാക്കാൻ പ റ്റി ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളേതും ദുഃഖങ്ങള് ദുരിതങ്ങള് അവരെങ്ങനെയാണ് അതിനെ അതിജീവി ച്ചതെന്ന് എല്ലാം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ നേരിട്ട് കണ്ട ഒരു പ്രതീതി തന്നെ ആായിരുന്നു ശരിക്കും ആ ഒരു സിനിമ നിനക്ക് അങ്ങനെ തോന്നിയിരുന്നോ?
അതെ എനിക്കുമങ്ങനെ തോന്നിയിരുന്നു നമ്മളീ നമ്മളത് അനുഫവിച്ചിട്ടില്ല നമ്മള് പത്രം വഴിയും വാർത്തകൾ വഴിയെല്ലാം കേട്ടുള്ള അറിവെല്ലാം ഉള്ളായിരുന്നു അതും ഇത്രക്ക് സീരിയസാന്നും ഇത്രക്ക് ആളുകൾ വേദനകൾ അനുഫവിക്കുന്ന നമുക്ക് നമ്മുക്കെന്താ ഈ വാർത്തകളിലൊക്ക കൂടെ അറിയുമ്പോ അത് നമുക്ക് അനുഫവിക്കാൻ ഒക്കത്തില്ല എങ്ങനാന്നുള്ള കറക് റ്റ് അനുഫവിക്കാനൊക്കത്തില്ല പക്ഷെ ആ സിനിമ കണ്ടപ്പം അതിനാത്തൂടെ എല്ലാം കറക്റ്റ് നമുക്ക് മനസ്സിലായി കിട് മനസ്സിലായിട്ടുണ്ടായിരുന്നു
ഇതുപോലുള്ള ഒരു ഇവിടെ മസിക്കുന്നത് ആയിട്ടുള്ള ഒരുപാട് സ് സിനിമകളുണ്ട് സത്യം പറഞ്ഞ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോഴാണ് ഏഹ് മനുഷ്യരനുഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ പോട്ടെ പിന്നീട് വേറെ എന്തൊക്കെ പരിപാടികളാണ് നീ വീട്ടിൽ ചെയ്യാറുള്ളത് നിനക്ക് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ അറിയാവോ
ആ അത്യാവശ്യം പാകം ചെയ്യാനൊക്കെ അറിയാം
എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നീ പാകം ചെയ്ത് നോക്കിട്ടുള്ളത്
ഞാൻ ഏഹ് ഭക്ഷണങ്ങളെന്ന് വെച്ചാ ചായ ഇടാറുണ്ട് പിന്നെ ഉം
ആ ആണല്ലേ ചായ ഒരു പാനീയ് നീയമല്ലേ ചായ ഒരു ഭക്ഷണമല്ല
ആഹ് എന്നാലു അതാ ഭക്ഷണത്തിന്റെ കൂടെ കൂട്ടാല്ലോ
അതെ തീർച്ചയായിട്ടും അപ്പൊ നിനക്ക് ചായ ഇടാൻ മാത്രമേ അറിയുകയുള്ളൂ അല്ലേ എനിക്ക് ഒരുവിധം എല്ലാ തരം ഭക്ഷണങ്ങളും ഉണ്ടാക്കാൻ അറിയാം
എന്തൊക്കെ ഉണ്ടാക്കനറിയാ
ചോറ് വയ്ക്കും, ആഹ് അവിയല്, സാമ്പാറ്, തോരൻ, അങ്ങനെ ആഹ് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം, അതൊക്കെ പോട്ടെ പിന്നീട് വീട്ടില് നീ അങ്ങനെ ആഹ് യൂട്യൂബ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക് ട്ട് പരി ശ താൻ ഒന്നും നടത്തിയിട്ടില്ലേ പാചക പരീക്ഷണങ്ങളോ
ഞാൻ ഞാൻ പാചക പരീക്ഷണങ്ങളായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അതൊക്കെയ ഉള്ളു അല്ലാതെ വേറെ കറികളൊന്നും ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ട് ശ്രമിച്ചിട്ടില്ല
കേക്ക് ഉണ്ടാക്കി നോക്കിട്ടത് ശെരിയായോ
ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിൽ ആയി പോയി. പക്ഷെ രണ്ടാമത് കറക്റ്റ് ആയിട്ട് കിട്ടി
അല്ലേ ഞാൻ എത്ര ശ്രമിച്ചാലും എന്നെ നെ കൊണ്ട് പറ്റാത്ത ഒന്നാണ് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് തവണ യൂട്യൂബ് നോക്കി കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം തന്നെ വൻ എനിക്കറിയില്ല ഞാൻ എത്ര തവണ നോക്കി പരീക്ഷിച്ചാലും ഞാൻ ഉണ്ടാക്കുന്ന കേക്ക് റെഡി ആയി കിട്ടാറില്ല അതിനി ഞാൻ അതിൽ ചേർക്കുന്ന സാമഗ്രികളുടെ എന്തെങ്കിലും ഏ തെറ്റുകളാണോ ഒന്നും തന്നെ എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടിപ്പോ യൂട്യൂബ് പോലുള്ള ഇത് നോക്കിട്ട് പാചക പരീക്ഷണങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല വീട്ടില് അമ്മ പറഞ്ഞു തരുന്ന പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പാചകങ്ങളൊക്കെ ചെയ്യാറുള്ളത് നിനക്ക് ക്ക് പുസ്തകങ്ങള് വായിക്കുന്ന ശീലണ്ടോ
ഇല്ല ഞാൻ ഇങ്ങനെ വായിക്കാറില്ല
ആണല്ലേ പുസ്തകങ്ങള് വായിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പുസ്തകങ്ങൾ വായിക്കാറില്ല എന്ന് പറയുന്നത്തരു നല്ല കാര്യമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ
അതൊരിക്കലും ഇല്ല പക്ഷെ എനിക്ക് എന്തോ ഇൻട്രസ്റ്റ് ഇല്ല
ആ പിന്നെ എന്തിനാണ് നിനക്ക് ഇൻട്രസ്റ്റ്ള്ളത്
അങ്ങനെ ചോയ്ച്ചാ നമ്മള് വെറുതൊയിരുന്നു ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ഇല്ലേ അതൊക്കെ ചെയ്യാനാ വെറുതെ ഇരിക്കുമ്പോ ഇഷ്ടം അല്ലാതെ ബുക്ക് വായിക്കുന്നലോടൊന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല
അതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാര്യം അത് ചെറിയ രീതിയിലുള്ള ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമുക്ക് ചെറിയ രീതിൽ വരുമാനത്തിനും അത് സഹായകമാണ് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ നമ്മുടെ വായന എന്ന് പറയുന്നത് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ഒരിക്കലും ഒഴിവ ഒഴിവാക്കേണ്ട ഒന്നല്ല വായന എന്ന് പറയുന്നത് നമ്മള് എപ്പോഴും എല്ലാ ദിവസവും എപ്പോഴും വരുന്ന് വായിക്ക വേണന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്യാവശ്യം വായന വേണ്ടത് മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണ് കാര്യം വായന ഉണ്ടെങ്കിൽ മാത്രമേ നമു പല കാര്യങ്ങൾ അറിയാനും നമുക്ക് ഒരു അറിവും പ്രാപ്തിയും ലഭിക്കുന്നുമെങ്കിൽ വായന അത്യാവശ്യമാണ്
ആഹ് അത് കറക്റ്റാണ് പക്ഷെ
എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ അടുത്ത് ഒരു പുസ്ത പുസ്തകം ഒരു സിനിമയായി വന്നിരുന്നു അത് ഏത് സിനിമയാണെന്ന് നിനക്ക് പറയാൻ പറ്റുവോ
അത് ഇല്ല ഏതാത്
ഒരു ക്ലൂ തരാം പൃഥ്വിരാജ് അഭിനയിച്ച സിനിമയാണത്
ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ ഞാൻ സിനിമകൾ അങ്ങനെ കാണാറില്ല കസിൻസ് ഒക്കെ ആയിട്ട് വരും അങ്ങനെ പോയി കാണുന്നതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എല്ലാ സിനിമകളും അറിയില്ല
എങ്കിൽ ഞാൻ പറയാം ബെന്യാമിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാണാൻ ശ്രമിക്കണം
ആഹ് ശ്രമി
ശരിയെങ്കില് എങ്കില് ഞാൻ വെക്കയാണ് ശരി
ആ എന്നാ ശരി